ആഹ് പറയു ആഹ് കേൾക്ക്ണ്ട്.
ആഹ്, എന്താ ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു.
ഉച്ചറ മയക്കത്തിലാവൂല്ലേ
ആഹ് ആഹ്, ഉച്ച മയക്കത്തിലാ
കുട്ടിയൊക്കെവിടെ
കുട്ടീ ഒരാള് ഇവടെണ്ട് മറ്റോലൊക്കെ സ്കൂള് പോയിന് മൂന്നാള് സ്കൂള് പോയിന് ഒരാള് ഇവടണ്ട്.
ആഹ് ആഹ് ഇവിടെ ഒരാളെ പോയിട്ടൊള്ളൂ ഒരാൾക്ക് പനിയാ
ഏഹ് പനിയാ
ഹ്മ്മ് ഓൾക്കും ജ ചെറുത് മോൻക്കൊക്കെ പനിയാ
അത് ശെരി. പനിയൊക്കെ പേടിയാണ്ല്ലേ
ആഹ് എല്ലാ പനിയുണ്ടായി ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോയിട്ടും ഫുള്ള് പനിയാ അമ്മള് ഹോസ്പിറ്റൽക്ക് പോവാൻ പേടിയാ വേറെന്തേലും പാനി ഇങ്ങട്ട് കിട്ടും. ഹ്മ്മ് ആഹാ
കിട്ടോന്നുള്ള ബേജാറാ അമ്മക്ക് ചെറിയ എന്തോരു പനി കൊണ്ട് വര നമ്മള് പോണ്
കിട്ട്ട്ടൂലെ
ആഹ്. ഞമ്മള് സാദാ പനി കൊണ്ടൈക്കാരം പോണ് ഹോസ്പിറ്റൽല് പോയാ അത്
അതെന്നെ ഞാനൊക്കെ കഴിയ്ണവും വീട്ട്ന്നന്നെ എന്തെങ്കിലൊക്കെ കഴിച്ചോക്കലാ ചുക്കാപ്പിയോ അല്ലെങ്കില് പിന്നെ ഈ ഇത്ണ്ടല്ലോ ചെറ്നാരങ്ങിം
ഏഹ്
പിന്നെ മഞ്ഞൾപ്പൊടിം തേനും കൂടി ചൂടുവെള്ളത്തില് മിക്സ് ചെയ്താട്ടി കയ്ചോക്കും ഇന്നാ വേഗം പനി വിടും
ആഹ് അത് ഞമ്മക്കെക്കെ നടക്കും മ മക്കള് അത് കുടിച്ചൂല അതാണേ ഞമ്മക്ക് അങ്ങനെ ഓരോ ഇത്
ഞാൻ ഇവടെ ഇന്റെ രണ്ടാമത്തെ എട്ട് വസായിട്ടാെള്ളൂ ഓക്ക് കൊടുക്കും ഓള് കുടിച്ചും പിന്നെപ്പൊ ചെറ്തിന് എട്ട് മാസായിട്ടാെള്ളൂ ഐന്പ്പാെ അതൊന്നും നടക്കൂലല്ലോ കൊണ്ടോവെല്ലാതെ രക്ഷല്യ ഐനോ ഓനെ കൊണ്ടു പോവും
ഉം ഏഹ് കൊഴപ്പാെന്നുല്യല്ലോ പനഇന്ന്ണ്ട് മോനെകാൺച്ചിട്ട്
നല്ലോണംണ്ട് ചെവി വേദന ഇന്നലെ ചെവി വേദനായിട്ട് വേഗം കൊണ്ടാേയത് നല്ല ചെവി വേദനേയ്‌നി അപ്പൊ ഡോക്ടർ പർണത് ഉള്ളിലൊക്കെ നീര് കെട്ടിട്ടാണ് അർണ്
ആജ് ആഹ് ആഹ് ഇപ്പൊ ഇന്ന് ഇന്റെ അനിയത്തി വിളിച്ചപ്പാെ പറയ്ണ്ട് മോക്ക് ചെവി വേദനേണ് പനിയായിട്ട് ഇതേ മാതിരിക്കേക്കും നീര് കെട്ടിന്ന്ട്ടേയ് ഐന് ചെവിവേദനയാന്ന് തോന്ന്ണ്ട് ആഹ് ആഹ്
ഇതിപ്പാെ പറയാനും വെയ്യ നിച്ചല്ല്യാ എന്താന്ന് അറീലല്ലോ പള്ളവേദനെ ചെവിവേദനെ കരഞ്ഞി ട്ട് നിക്ക്ണില്യ അപ്പൊ ഞങ്ങള് കൊണ്ടോയോക്കിയതാ അപ്പൊ അയാളർണ് ചെവിന്റെ ഉള്ളില് നല്ലോണം നീര് വന്ന്‌ണ് അറ്ഞ്ഞു
ആഹ് അതാണ് ചെറ്യേ മക്കൾക്കാവുമ്പൊക്കെ ഇക്ക് പറയാൻ കഴിയൂല ഓലങ്ങനെ നൊളോൾച്ചാന്നല്ലാതെ
അതെന്നെ അവിടെതെന്ത മയഇണ്ടഇന്ന്
മഴ ഇന്ന് ഇന്നലെ രാത്രി നല്ല മയ ഇണ്ടായിന് സുബ്ഹിക്കെക്കെ
ആഹ് ആഹ് അവടെ അങ്ങനെന്നെ നല്ലൊരുമയയൈത് രാത്രിം ഇവടെല്ലെ രാത്രിക്ക് അകത്തുണ്ട്
ആഹ് രാത്രിഇണ്ട് ആഹ് അയന്നെ നല്ല മയിം നല്ല ഇടിം ഉം
ആഹ് അതെന്നെ രണ്ടീസം കൊഴപ്പെല്ലേയ്നിലെ നല്ല തക്ക ആയിട്ട് വെയിലൊക്കെ
ആഹ് രണ്ടീസം കൊഴപ്പല്യേന്നുലെ വെെലും ഇ ഇപ്പൊ വെെല്ഇണ്ട് ഏ നമ്മള് തിരിമ്പ്യേതൊക്കെപ്പൂടെ വെെലത്ത് ഇട്ട്ക്ക്ണ് ഇനിപ്പൊ
ഇത് നോക്കി നിക്കും വാണം അതപ്
നോക്കി അഹാ അതാണ് നോക്കി നി ക്കണം പിന്നെ എന്താ അറിയോ മിഷീൻല് ഇട്ട്കാണ്ട് ഒൺക്കികാണ്ട് ഒന്ന് ഇങ്ങനെ വെെലൊക്കെ കിട്ടുമ്പൊ ഇട്ടാലും കൊഴ പല്യ അത് കാറ്റട്ടിയാലും കൊയ പല്യാത്തത് ഭയങ്കര ബുദ്ധിമു
അല്ല ഈ നല്ല വൈല് ഇണ്ടെങ്ങി വൈലത്ത് ഇട്എന്നെ നല്ലത് മറ്റേത് അതാവുമ്പൊ ഒര് സു നല്ലംവൃത്തിയാവും
വെെല് കൊണ്ട്കാണ്ട് ഒണങ്ങ്ണൈന് ഒക്കൂല
ആഹ് മറ്റേ ഒരു മണം ഒരു സുഖം കിട്ടൂല
ആഹ് വെയിൽ ഇല്ലാതപ്പ അങ്ങനെ കാട്ടന്നെ
ഇങ്ങള് വാഷിംഗ് മെഷീല് ലിക്വിഡ് ഒയ്ക്കല അല്ലേൽ സോപ്പ് പോടി ഇടല്ലോ?
ലിക്വിഡ്‌ ഒയിക്കാലാ
ആഹ്
ഉം ലിക്വിഡ് വാങ്ങാൻ കിട്ടും
ഉം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പേടിയല്ലേ കരണ്ട് ബില്ല് നല്ലോണം കൂടിയനൊക്കെണ്ട്
കറണ്ട് ബില്ല് ഉണ്ട് ഏത് എലക്ഷേ ഇപ്പ അത് ഇല്ലാതെ കഴ്യൂലേ
കഴൂല മഴത്ത് ഉപകാരംഉള്ള സാ മഴത്താണ് അതിന്റെ ഒരു ഉപകാരം ആസാനത്തിന്റെ
മഴത്ത് ഭയങ്കര വെയിലായ പിന്നെ നമുക്ക് തിന്ന്തൻ ഒണക്കിതാക്കിയാലും കുഴപ്പമില്ല വെയിലത്തിട്ട്
ആഹ് അതന്നെ വെയ്ലത്താവ നമ്മ നമ്മൾ എവിടെങ്കിലൊക്കെ പോയി വന്ന് നേരെം വൈകുമ്പോൾ ഉപയോഗിക്കാം വെയിലത്ത് തിരുമ്പിയാൽ വേഗം വെയില വെയിലത്ത്ക്ക് ഇടാൻ പറ്റും അതായാലും ഓട്ടോമാറ്റിക്കല്ലന്നാല് ബുദ്ധിമു തലയിന്നന്നെ അതിന് നമ്മള് ഒലുമ്പലും എടുക്കലും ആയിട്ട്.
ആഹ് ആഹ് പിന്നെ
എന്താ ചോർക്ക് എന്തേനി
ചോറ്ക്ക് മീന് ഹും മീന് കറി അത് പോ ഫ്രൈ ആക്കിയതും
സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കൽയില്ലേ?
സ്പെഷ്യൽ ഉണ്ടാക്കൽ ഇണ്ട് ഇന്ന് ഇപ്പ ഉണ്ടാക്കിട്ട്--ഇല്ല ഇല്ല കാര്യയിട്ട് ഏഹ് ശനി ഞായറ് അങ്ങനെയൊക്കെ ഈ കുട്ടികൾക്ക് സ്കൂൾ മദർസ്സ് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം അന്നെ നടക്ക നടക്കുയുള്ളൂ നമ്മ ഒറ്റക്ക് ആവുമ്പോ നമ്മള് ആന്ന് തിന്നുല്ലല്ലോ മക്കള്
ഉം നമ്മളറ്റൊക്കന്ന് ഞാൻ ഇവിടെ ഒറ്റക്കയ് ആയിണ്ടെങ്കിൽ ചോറണ്ടാക്കിട്ട് എന്തെങ്കിലും കൂട്ടി ആട്ട് കഴിക്ക കയിക്കല്ലാ കറി ഒന്നും ഉണ്ടാക്കൂല ഹും പിന്നൊക്കെ ഓല് ഒക്കെ വരാന് അ ഒക്കെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയാട്ട്
ഉം നമ്മക്ക് നമ്മളെന്ത്‌ തിന്നല്ലോ മക്കളെ കാര്യം ആലോചിച്ചുമ്മളാ നമ്മൾ എന്ത് കൊടുത്തിട്ട് കാര്യമില്ല ഓർക്ക് വിചാരിച്ചത് അങ്ങോട്ട് കിട്ടണം ഉ അവർക്ക് ഒരു വിചാരിച്ചത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം
ഒലക്ക് പച്ചക്കറിയും ഇങ്ങനത്തെ ഒന്നുംായിട്ടങ്ങൾക്കൊന്നും പറ്റൂലല്ലോ ഒലക്ക് കോഴി ഇറച്ചും മീനും
പച്ചക്കറി നമ്മള കറി വെച്ചാലോ ഉപ്പേരി വെച്ചാലോന്നും അവർക്ക് പറ്റൂല അവർക്ക് പൊരിച്ചൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഉരുളൻ കിഴങ്ങ് പൊരിച്ച അങ്ങനത്തെക്കെ
ആഹ് ഇവിടൊക്കെ അവിടത്തൊക്കെ അവസ്ഥ തന്നെ ഇവിടത്തെന്നും ഇവിടത്തെൊന്നും പറ്റൂല വലിയ മോള് പിന്നെയും എന്തെങ്കിലുമൊക്കെ കഴിക്കും ചെറുത് അത് തീരെ കഴിക്കൂല അതിന് മുരിങ്ങ ഒന്നും പറ്റിയന്നല്ല
വലിയ മോൾ എത്രയിലാ
വലിയ മോള് ഒമ്പതിൽ ചെറുത് മൂന്നിലും ഉം ഞാൻ എട്ടുമാസം ആയിട്ടുള്ളൂ
പിന്നെ താഴെ താഴേണ്ട താഴെ മൂന്നാളും
അല്ല മൂന്നാള് ഉം
ആഹ്
അവിടെ എത്ര ആളാ
ഇൻക്ക് നാലാള്
ഏഹ് ചെറുതിന് എത്രായി
രണ്ട്‌ രണ്ടര വയസ്സ്
ഏഹ്
മോളുണ്ടവിടെ ഓളൊറങ്ങീട്ടില്ല ഇന്ത ഉറങ്ങണ നേരെ ഇല്ല ഒറങ്ങിട്ടില്ല ഒറങ്ങണ നേരെ അയിക്കണ് ഒറങ്ങൂല അങ്ങനെ ഇങ്ങനൊന്നും ഒറങ്ങൂല
ഇവടൊ ഒർക്കൊക്കെ പിന്നെ എണീറ്റ
ഊം ഓളടെ ഓളടെ ഇമ്മാന്റെ അടുത്തുണ്ട് ഉം ഭക്ഷണം കഴിച്ചോ ഇങ്ങള് ഓളോടമ്മാന്റെ അടുത്ത്ണ്ട്‌ പറയ ഹലോ
ഏഹ് അഹ് ശെരി ആഹ് ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാ ഓഹ്
ആഹ്
പക്ഷെ അപ്പൊങ്ങള് രാവിലെ പ ഞാൻ ന്റെ വീട്ടിക്കൊക്കെ വിളിക്കല് ഈ ടൈമിലാ ആർക്ക് വിളിക്കണേലും ഈ ടൈം ആവണം
തന്നെ ഇ ഈ ടൈമിലയ്ക്കാരം അല്ലെ ഒര് ഒഴിവ് കിട്ടാ
ഉം ഇമ്മ അറിയും ആഹ് രാവിലൊന്നും അങ്ങനെ ഇന്റെ വീട്ടിൽന്നൊന്നും വിളിച്ചാലൊന്നും എടു ഫോൺ എടുക്കൂല്ല ആ സമയത്ത് നമ്മക്ക് എട് ത്ത് കഴിഞ്ഞ അപ്പൊ സംസാരിച്ചിരുന്ന പണി നീങ്ങൂല വിചാരിച്ചിട്ട്
ആഹ്
ഉ
അവിടെ നമ്മള് സ് കുട്ട്യാള് പോയാൽ പിന്നെ വേം പണി നീക്കാ എന്നുള്ള ആ ഒര് മൈൻഡ് അയ്ക്കാരം അഹ് കഴിഞ്ഞിട്ട് കുത്തർക്കാല്ലിങ്ങനെ നിക്കും ഉം
ആഹ്
ആഹ
എഹ്
ഹെലോ റേഞ്ചില്ല ഹലോ ഹലോ കേക്കണില്ല
വേഗം